ചേച്ചി കേക്കുന്നുണ്ടോ
ക്കുന്നുണ്ട്
കുന്നുണ്ട് ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഹ ഹാ മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് വന്നിരുന്നു ഇപ്പൾ മൂടൽ തന്നെയാണ് പെയ്തിട്ടില്ല
ആണല്ലേ ആ ഹ ഹ
അവിടെക്കെ എങ്ങനെയാണ്
ഇവിടെ വൈകിട്ടായി വരുമ്പോ മഴയാണല്ലോ മഴയുടെ ചെറിയൊരു കൊളക്കെയുണ്ട് വെയ്ൽ ഇച്ചിരി നേരം വെയില് ഉണ്ടായിരുന്നു ഇപ്പോആദ്യം രാവിലെയൊക്കെ നല്ല മഴകോ ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പ ഇച്ചിരി വെയില് വന്നു പിന്നെ താ ഇപ്പോ മഴയുടെ ഒരു ഇത് നിക്കുന്നു
അലക്കെതൊക്കെ തായാലും ഓണങ്ങൂല്ലേ
ആ അലക്കി ഇട്ടതൊന്നും ഉണങ്ങത്തില്ല എല്ലാം അലക്കി ഇട്ടേക്കുവാ പക്ഷേ ഇതുവരെ ഒന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല പിന്നെ ഇച്ചിരി വെള്ളം തോർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്
അ ആ
ഉം
ഇവിടെ അങ്ങനെ തന്നെ
ആന്നല്ലേ
പിന്നെ ആ മഴയില്ല അപ്പൊ ആ ഇതില്ല മറ്റേ മഴാവുമ്പൊ ഇങ്ങനെ ഒരു ഇതാണല്ലോ
അതെ അതെ
ണ്ടാവുല്ലലേ
ഉം അങ്ങനെയുള്ള കാര്യങ്ങളാണ്‌ ഇവിടെ പിന്നെ ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചോ
ഹലോ
എങ്ങനെ ആ ചായ കുടിച്ചോ
ആ ചായ കുടിച്ച് വച്ചേ
ആ കുടിച്ചോ
ആ ഹ ഹാ
മണി ആവുമ്പോ മക്കക്ക് കിട്ടണല്ലോ
ആ അതെ അതെ ഞങ്ങളവിടെ ചായ കുടിച്ചില്ല അമ്മ പുറത്ത് പോയേക്കുന്നു ഇതുവരെ വന്നില്ല അപ്പൊ ഞങ്ങള് ചാരിച്ചു അമ്മയും കൂടെ വന്നിട്ട് ചായ ഇടാന്ന്
അപ്പ ഇരുന്നു കുടിക്കുല്ലേ
ഏ
അമ്മ വന്നിട്ട് ചായ കുടി
ആ അമ്മ വന്നിട്ട് ചായടാന്ന് വെച്ചിരിക്കുന്നു പിന്നെ അല്ലാന്നുണ്ടെങ്കി വൈകി ചിലപ്പോ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായാലും അപ്പഴും ഞങ്ങള് ചായ ഇടാറുണ്ട് ഉം ഒന്നെങ്കി അപ്പഴ ഇടും അല്ലാ ഒണ്ടെങ്കി അമ്മ വന്നിട്ടിടും
ഉം പ്രത്യേകിച്ച് കടികളൊക്കെ ഉണ്ടാക്കോ
കടികള് ആ കടികള് കൂടുതലും വീട്ടില് ഉണ്ടാക്കാൻ പെയ്യുന്നത് ഇന്ന് സ്പെഷ്യലായിട്ട ഒന്നുംല്ലാ എന്തെങ്കിലും ചെലപ്പോ കാടേന്ന് വരു പ്പം എന്തെങ്കിലും മേടിചോണ്ട് വരും വല്ലപ്പോഴും കടേന്നു എന്തേലും കഴിക്കാറുണ്ട്
ആ മിക്ക ദിവസവും എണ്ണക്കടികൾ അത്ര നല്ലതുല്ലേ അല്ലേ
അതെ അതെ എണ്ണക്കെടികൾ അത്ര നല്ലതല്ല
ആഹ എന്നും മക്കൾക്ക് അങ്ങനെ ശീലായ അങ്ങനെ തന്നെ മാണ്ടിവരും
ആഹ അതെ അതെ പിന്നെ അവര് ആഹ അതെന്ന് ഡെയിലി കട ആയ ഒരസ
അതും പ്രശ്നണ് ഞമ്മളെ സിറ്റുവേഷൻ ഒ ഒന്ന് മനസ്സിലാക്കല മക്കള് വാശി ആഹ വാശി എന്തൊന്നും വഷിയ ആയിക്കോ
വാശ ആയി കഴിഞ്ഞ പിന്നെ പാടാണ് അവരാ ഭാഷി ജയിക്കുന്നത് വേരെ അവര് ബഹളം വെച്ചൊണ്ടിരിക്കും.
ഓക്കെ അതെ മക്കളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല ഞാൻ മാരിഡ് അല്ല ഉ പഠിക്കുവാണ് വർക്കും ചെയ്യുവാണ്
ഓക്കെ ആ അപ്പപ്പ പിന്നെ ഇതാണല്ലല്ലേ വെക്കേഷനും കാര്യങ്ങളൊക്കെ
വെക്കേഷൻ ആ അതുകൊണ്ട് ഇപ്പം പോണ്ടാ അതൊണ്ട് വെക്കേഷൻ ആണ് ആലീവുണ്ട്. രണ്ടു മാസത്തെ സ്കൂളിലത്തെ ലീവ് സ്കൂളിലെ ടീച്ചറാണ് അപ്പോഴ അതുകൊണ്ട് ലീവുണ്ട്.
ആ ഓക്കെ ഇപ്പൊ ജൂണ് പതിനഞ്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂല്ലേ
ആഹ അതെ അത് കഴിഞ്ഞ പിന്നെരു ഓട്ടോ ആണ്
ആ പിന്നെ മക്കളെ ഫ്രീടൊക്കെ കഴിഞ്ഞു എല്ലാരും അല്ല മക്കളെ ഫ്രീ ഫ്രീഡം എന്നല്ല മക്കൾക്ക് ഇപ്പൊ നല്ലരു എൻജോയ് ആണല്ലോ
ആ അവർക്ക് അതെ അതെ ഈ ടൈം അവർക്കൊ ഒരു കളിയും ബഹളവും. ആ അതെ ആന്ന്
ഉം
ഇനിയിപ്പം സ്കൂളിൽ പോയി തൊടങ്ങുമ്പം പിന്നെ രാവിലെ എണീക്കണം എന്തെല്ലാം പാടാണ്.
ആ അതെ എന്റെ മക്കൾക്ക് അങ്ങനെ വിളിക്കാനും എണീക്കാനൊക്കെ പാ
ആന്ന് അപ്പൊ എനിക്ക അത്ണ്ട് രാവിലെ എനിക്കനൊക്കെ ഭയങ്കര പാടാ
ആഹ്. പിന്നെ പോണല്ലോ വിചാരിച് പോവൂല്ലേ ജോലിക്ക് ആ അത് എല്ലാർക്കുംല്ല ഇതാണ്. പൊതുവില് എല്ലാർക്കും മടിയായിരിക്കും ഈ തണുപ്പും കൂടി ആകുമ്പോ
ആ... അത് പിന്നെ പറയാൻ വേണ്ട തണുപ്പൂടായി കഴിഞ്ഞാ
മഴയും ആഹ മയും ഇതൊക്കെ ആയിട്ട്
പിട്ടാതെ
പിന്നെപ്പോ ഓരോ അസുഖങ്ങളും. ന്നൊക്കെ ഉണ്ട് അയിന്റെ കൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ആയിട്ടും നിപ്പ ആയിട്ടും നിപ്പ വൈറസാ പറഞ്ഞാ എല്ലാ തരം രോഗ അ മോളും ഉണ്ട്
ഉണ്ട് അതെ
ഇനിയിപ്പോ ഏതാണാവ വെര.. ഒന്നു ഇല്ലതിക്കട്ടെ.. ഏ ആ ഓരോ ദിവസം ഓരോ പേരുകളും നമ്മൾ കേക്കാത്ത ഓരോ പേരുകളൊക്കെ
എക്ക അതെ അതെ
പി എവിടുന്നാ അറിയില്ല.
അറിയത്തില്ല.
പിന്നെ മക്കൾക്ക് കാര്യമായിട്ട് ഫോണാണ് ഈ കൊറോണ വന്നാരെണ് കുട്ടികള് ഫോൺമ്മങ്ങട്ട് അഡിക്റ്റ് ആയി മാറി അതെ പിന്നെല്ലാ മക്കക്കിപ്പോ ഫോണാണ് ഫോണിലാണ്... മിന്നിയാന്ന് ഇതേപോലെ ഒരു മ കുട്ടി ബിൽഡിംങ്ങ്മെന്ന് വാശി പിടിച്ചിട്ട് അമ്മ ഫോൺ വാങ്ങി വെചേല് കുട്ടി ചെയ്തെ.. ബിൽഡിങ്മ്മന്ന്.. ആ അത മക്കള വാശി ഒക്കെ നമ്മൾ തന്നെയാണ് വഷളാക്കണേ മക്കളെ
അതെ അതെ
പിന്നെ ഞമ്മക്ക് തന്നെ ദുഃഖം അനുഭവി
ആ അതെ നമുക്ക്ന്ന് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കല്ലെ ഇല്ലാണ്ടാവുന്നത് അതെ അപ്പോഴും നമ്മൾ എന്തോ ചെയ്യും അപ്പോഴും അവരുടെ വാശി നമ്മൾ ചെയ്തു കൊടുക്കും അത് പിന്നെയും അവർ അത് തന്നെ ആയിരിക്കും ഇനി വേറൊരു സാധനത്തിന് വേണ്ടിട്ട് ട്ടും അവരതുപോലെ ആ വാശി കാണിക്കും വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്ത് കൊടുക്കോലോ
ആഹ് ഏത് സാധനായാലും അവര്ക് പ്പൊ വാണ്ടീത് നമ്മൾ വാങ്ങി കൊടുക്കും പ്പൊ ഡ്രസ്സ്‌ വാണം പറഞ്ഞ ഡ്രസ്സ്‌ ബുക്ക് വാങ്ങണം ബുക്ക്.. പ്പൊ പെരുന്നാളും തൊക്കെ ആയി ഒരു സംഖ്യപ്പൊ അയിന് വാണം മക്കക്ക് വാങ്ങാൻ
ആഹ് അതെ
പക്ഷെ അവക്ക് ഇല്ലാന്ന് പറഞ്ഞ് വാങ്ങി തര്ല്ല ന്ന് പറഞ്ഞിട്ട് ഒരു കാര്യ ല്ല ഓൽക്ക് വാങ്ങിച്ചെ പറ്റൂ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെഅവര് എന്തെങ്കിലും, അത് എന്തേ വാശിടു ച്ചാല് അത് പറഞ്ഞോണ്ടിരിക്കുല്ലോ
ഇരിക, അതെ അതെയാണ് അതാണ്. ആ അതെ പക്ഷെ പണ്ടത്തെ തലമുറേന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇല്ലാന്നുള്ളത് ന അവർക്കും അറിയാം പാരൻറ്സ് ആ കുട്ടികൾക്കും അറിയാം പാരൻറ്സിനും അറിയാം അവരോട് ഇല്ലാന്ന് പറ പറഞ്ഞയിഞ്ഞാലാസാനം വേടിക്യാൻ നമ്മെടെ കയ്യില് പൈസ ഇല്ല, എന്ന് പറഞ്ഞ അവർക്കറിയ അമ്മേടെ കയ്യ്പൈസ ഇല്ല പക്ഷെ ആ ഇന്നത്തെ കുട്ടികള് അങ്ങനെയല്ല, വേണോന്ന് പറഞ്ഞാ വേണം അതിനി പൈസ ഇല്ലന്ന് പറഞ്ഞാലും വേണം, കടമറിച്ചെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം
അതെ ഇപ്പൊ പഴേകുട്ടികള് കല്യാണം കഴിക്കുമ്പോം സ്വർണ്ണത്തിനൊക്കെപ്പൊ നല്ല വെ ലയാണല്ലോ അപ്പൊ അതൊന്നുപ്പാർക്കും, ചോദിക്കൂല്ല ഇപ്പത്തെ കാലത്ത് പണ്ടൊക്കെ ഇത്ര വാണംന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കലായിരുന്ന്. ഇപ്പതില്ലല്ലോ
ഇപ്പ പിന്നെ
എല്ലാവർക്കും കാരണം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലെങ്കി കൊടുക്കണ്ട അത്രേ ഉള്ളൂ. അല്ലാത്ത കാര്യതിലൊക്കെ ക്കെവാശിയും എല്ല കാട്ടിക്കൂട്ടലെല്ല കല്യാണങ്ങളായാലും ഒക്കെ നല്ല അവിടെ എന്താ ചെയ്ത് അതേപോലെ ഇവടിം ചെയ്യണം അങ്ങനെയാണല്ലോ അവിടെ എത്ര തരം ഭക്ഷണണ്ട്, അപ്പൊ വടെ അതിലാറ വാണം അങ്ങനേണ് കൊറയാൻ പറ്റൂലന്ന്ല്ലൊരു താണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ അല്ലാത്ത കാര്യത്തിലൊക്കെ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇപ്പത് അതില്ല
ഇല്ലാ,
ആഹ് ഏത് അതല്ലാ.. ഓരോ ദിവസം എല്ലാർക്കും ഓരോ ഇത്ര ബഡ്ജറ്റ് വേണംന്നുള്ളതുണ്ട് അഞ്ഞൂറൊന്നും കൊണ്ടുപോയിട്ട് ഒന്നുല്ല, പത്തായിരം വാണം
അതെ ആന്ന് സത്യ ഇപ്പ ജീവ ചിലവ് കൂടും
അത പിന്നെ നമ്മക്ക് ഇ പോണെങ്കിൽ നടക്കൂല മറ്റെ നട നട ക്കായിരുന്നു. അത് പെട്രോൾ അടി് ക്കണം, പെട്രോൾ അടിച്ചണെങ്കിലെന്നെ വേണം
വേണം അതെ, ഇപ്പൊ പിന്ന, ചേച്ചി പറഞ്ഞണ എല്ലാത്തിനുപ്പൊ പൈസ ഉണ്ടെങ്കിലേ പറ്റൂ.
നാലെ ആ പൈസ ഇല്ലെങ്കി പിന്നെ ഞമ്മള് വീട്ട്ന്ന് എറങ്ങണ്ട ആ കൊ
നമ്മുടെ ആഹാരത്തിനായാലും ഏത്, ഏത് ഒരു കാര്യത്തിന് നമുക്ക്.. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റൂ, ആരും നമു- ക്കെന്താ ഫ്രീ ആയിട്ട് തരോ എന്തെങ്കിലും
അത് തന്നെ പിന്നെ സ്ത്രീകൾക്കൊരു വരുമാനമാർഗം വാണം, ന്നാ പിന്നെ കൊറെ അങ്ങനെ എന്നാത്തന്നെ കയ്യൂല രണ്ടാൾതന്നെ ആ അധ്വാനിച്ചിട്ട് തന്നെ നമ്മുക്ക് എവിടീം എത്തൂല അല്ല അവനാന് സ്വം ഉം സ്വന്തം കാലിംമ്മേ നിൽക്കാന്നില്ലൊര് അത് അ അത്ണ്ടായാലും വലിയൊരിതാണ്
ആ ചെയ്യാം അതെ മ്മ്ഹ്
ഏത് ഉമ്മമാരും പഠിക്കാൻ പോവാണല്ലോ, കുട്ടികളട്ടി നാല് മക്കള്ള്ള കുട്ടികളായിട്ട് പോവാണ് പഠി ഞാൻ എന്തെങ്കിലും ഒരു തൊഴില് വേണന്ന് വിചാരിച്
പോവാണ് അതെ അതെ ക്ഷെ ത് നല്ലൊരു കാര്യാണ് കാരണം ഏ
ആ ഞമ്മളൊരാളോട് ചോദിക്കണ്ടല്ലോ നമ്മളെ അസ്ച്ഛന് ചെല നേരത്ത് ഉൾക്കൊള്ളാനെന്തെ ആ ചെല സെ സമയത്ത് കഴിയുന്നില്ല കയൂന്നല്ല ചോദിക്കാൻ ഞമ്മക്കൊരു ഇതാണ് പ്പം ഇപ്പത്തെ കാലഘട്ടത്തി അപ്പ ഞമ്മള് ഇന്ടെങ്കിൽ ഞമ്മകങ്ങിട്ത് കൊടുക്ക ആരോടും ചോദി
ചോദിക്കേണ്ട അത് തന്നെ നമ്മുടെ കയ്യിൽ പൈസണ്ടെങ്കി നമുക്ക് ഇഷ്ടള്ളത് വാങ്ങിച്ച് കഴി - നമുക്കിഷ്ടള്ള ഡ്രസ്സ് വേടിക്കാം നമ്മുടെ ചെലവുകള് പോവും നമ്മുടെ പാരൻറ്സിന് ഒരു പത്ത് പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും അതാരോടും നമ്മള് പറയേണ്ടാവശ്യല്ലല്ലോ കണക്ക് ബോധിപ്പിക്കേണ്ടാവശ്യല്ലല്ലോ
അ അതെന്നെ ഒരാള് ട് കൈ നീട്ടണ്ട ആവശ്യ ല്ല നമ്മക്ക് അന്നേ രട്ത്ത് കൊടുക്കാ എല്ലാംകൊണ്ടും ഉപകാരാണ് ജോലിറി ഞ്ഞാല്
ജോലിന്ന് പറയുന്നത് ഒരു ഉപകാരോള്ള കാര്യമാണ് നമ്മള് കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുള്ളല്ലേ
ആ ങ്ങള് എത്രാം ക്ലാസ്സിലാ വർക്ക് ചെയ്യ്ണെ
ഞാന്--സ്കൂൾ പ്രീ പ്രൈമറി ക്ലാസ്സാണ്
ആ അതെ
മ്
അതേപോലെ തന്നെപ്പം പഠി ച്ച് ജോലി വാങ്ങിച്ചു
ആഹ
ഉം
ഓ അത് ശരി ആ ഉം
പിന്നെ ആ അങ്ങനെ അവളെ മക്കള അവൾ ഓക്കെ ആ
ഉം ശരി ഏച്ചി പിന്നെ വിളിക്കാം
ഓക്കെ
ആ